സുഖാണോ?
ഓഹ് കേക്ക്ന്നുണ്ടോ? ഓഹ് സുഖാണ്.
കേക്കുന്നുണ്ട് സുഖാണ് കൊറേ നാളിന് ശേ ഷാണ് ഈ സൗണ്ട് കേക്ക.
ആണല്ലേ?
ഉം എന്തൊക്കെയിണ്ട് ഇപ്പ എത്രലാ പഠിക്ക്ണെ?
പ്ലസ് ടു കഴിഞ്ഞിരിക്ക ഫുഡൊക്കെ കഴിച്ചോ?
ആഹീ ഫുഡ് കഴിച്ചു തേ ഫുഡ് കഴിച്ചിട്ട് വന്നതേ ഒള്ളൂ.
ആണല്ലേ?
ഉം എന്തായിരുന്നു പരിപാടി? പ്ലസ് ടുന്റെ റിസൾട്ട് വന്നതേ ഒള്ളെടാ ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഒള്ളൂ? ആഹ് ആണോ ഓക്കെ ഓക്കെ ഓക്കെ. ഉം പിന്നെ എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല്?
ഇന്ന് സ്പെഷ്യല് ബീഫ്. അവിടെയോ?
ബീഫായിരുന്നൊ? ഇവിടെ സ്പെഷ്യല് ഉം ഒരു അമ്മൂമ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അമ്മൂമ്മ ഒരു ചാളയും കാ ഇല്ലേ നമ്മുടെ? കായ മറ്റേ ആഹ് വാഴക്ക പച്ച. അതും കൂടി ഇട്ടിട്ട് ഒരു അവിയൽ പോലത്തെ ഒരു കറി ഇണ്ടാക്കും. സൂപ്പർ ടേസ്റ്റാ അത്ണ്ടായിരുന്നു സ്പെഷ്യല്. പിന്നെ മത്തങ്ങയും ചെമ്മീനും ഒക്കെ ഇട്ടിട്ട് ഒരു കറി.
ആണല്ലേ എങ്ങനെ വീട്ട്ന്നെന്നെ ആണോ ഇണ്ടാക്കല്?
ആഹ് വീട്ടില് ഇവിടെ തന്നെ ഇണ്ടാക്കിയത്.
അതോ പൊറത്തുന്ന് വരുത്തിക്കാൻ വൈകിയോ
അല്ലല്ല ഇവിടെ തന്നെ ഇണ്ടാക്കാ പൊറത്തുന്ന് വരുത്തിക്ക്ണെ അങ്ങനെ കൊറവാണ്. ഉം കഴിച്ചോ? കഴിച്ച് കഴിഞ്ഞു ല്ലേ? ആഹ് ഓഹ് ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊ ഫ്രീ ടൈമൊക്കെ എന്താ ചെയ്യാ?
ഫ്രീ ടൈമ് ആഹ് ഒരു ക്ലാസിന് പോവ്ണ്ടായിരുന്നു.
ആഹ് ആഹ് ഉം ബാക്കി ടൈമൊക്കെ റീ റീലൊക്കെ കണ്ടിരിക്കായിരിക്കല്ലേ?
ആഹ് ഇൻസ്റ്റേല് കളിച്ചിരിക്ക്യാണ്
ആഹ് റീലൊക്കെ ചെയ്യാറുണ്ടോ
ചെയ്യലില്ല ഇങ്ങനെ കാണാൻ
കാണാൻ ഇഷ്ടാണ് ആഹ് ആഹ് ആഹ് അപ്പ ഇനി എന്തിന് പോവാനാ താല്പര്യം ഡിഗ്രി
ആഹ് ഡിഗ്രി താല്പര്യല്ല
ഇല്ല ഇല്ല ആഹ് പ്രൊഫഷണൽ എന്തെങ്കിലും കോഴ്സിന് പോകാന അല്ലേ താല്പര്യം ആഹ് ഓക്കേ ഈ ജീ എൻ എം എന്താടാ
ഓഹ് അതിങ്ങനെ എന്തോ നഴ്സിങ്ങനെ അങ്ങനെ ള്ളൊരു സംഭവം നെയ്സിങ്ങിന്റെന്നെ
ആഹ് എനിക്ക് മനസ്സിലായി മനസ്സിലായി ഓക്കേ ഉം ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് ആണല്ലേ
അതെ
ഉം പൊറത്തേക്കൊക്കെ പോകാനാണോ അതോ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാനാണോ ഇഷ്‌ടം
പൊർത്തേക്ക് പോവാനാണിഷ്ടം
ആഹ് പൊറത്ത് പോയി അടിച്ചുപൊളിക്കാ
ആഹ് അതെ
ഏഹ് പിന്നെ അപ്പൊ ഇതില് നമ്മളീ പ്രൊഫഷൻ എടുത്ത് കഴിഞ്ഞാൽ പൊറത്തേക്കൊക്കെ പോവാൻ ചാൻസ് ഉണ്ടോ
ആഹ് ഉണ്ട്
ഉം ഉം ഉം ഉം ഉം ഉം
പിന്നെ ജർമ്മൻ ഓൺലൈനായിട്ട് ജർമ്മനും പഠിക്കണെന്നുണ്ടായിരുന്നു നോക്കട്ടെ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടു പോവാൻ പറ്റാണെങ്കില്
ആഹ് നോക്ക് ജർമ്മനിയിലൊക്കെ ഇ പ്പം നല്ല വേക്കൻസീസ് ഒക്കെ ഒരുപാട് ഓപ്പണിങ് വരുന്നു നോക്ക് നല്ല
ഏഹ്
ഓപ്ഷനൊക്കെ ആയിരി
ആയിട്ട് പഠിക്കും
ആഹ് അതെ അതെ അടിപൊളി ഇപ്പഴേ തൊടങ്ങിക്കോ എക്സാം ഒക്കെ കൊറച്ച് ട്ടഫ് ആയിരിക്കും അപ്പൊ ഐ എൽസ് പോലെ തന്നെയല്ലേ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ഹലോ